ഹലോ
കേൾക്കണ് ല്ലേ
ആഹ കേക്കണ്ടറാ ആഹ സുഖാരിക്കണ എന്താവി ന്താ ശേഷം
ആഹ കൊഴപ്പില്ല എങ്ങനെ പോണ സുഖാണ് കുട്ടികളൊക്കെ ഇതാ വന്ന് സ്കൂളിട്ട് വന്ന് രണ്ടാൾ കളിക്കാൻ പോയി ഒരാൾ ഇതാ ചെറിയ കു
ആ
ഇവിടെണ്ട് പൊടി പൊടിയൊക്കെ കൊടുത്ത് ഇവിടെണ്ട് കിടക്കണ്
അതെ എന്ത് പൊടിയോ കൊടുത്തെ കായപ്പൊടിയോ
അമൃതൊടി കൊടുക്കണെ
ആഹ ആഹ ആ്
ആഹ ആ ആദ്യ ക പൊടി പിന്നെ റാഗി പിന്നെ സെർലക്ക് കൊടുത്തിരുന്ന ഇഷ്ട കൊടുത്തിരുന്ന് എല്ലാം പരീക്ഷിച്ചിക്കണ്
അതെ ഞാനിവിടെ കുട്ടി ചെറുതായിരിക്കുമ്പഴേ കടയിൽ നിന്ന് മറ്റേ കായ വാങ്ങിട്ട് വീട്ടില് പൊഡിക്യ ചെയ്താരന്നതി
ആഹ ഞാ ഞാന് ഇതാ ഇറെ ഉമ്മ ഈ മറ്റേ ഉ എന്താ കുന്നൻകായ ണ്ടല്ലോ ആ അത് വെട്ടി നുറുക്കി ഉണക്കിട്ട് ഇണ്ട് കൊടുത്തച്ചിന്ന് വീട്ടക്ക് ആ അപ്പൊ പിന്നെ അത് കൊറേ കാലത്തിനുണ്ടായിരുന്നു അത് ന്നട്ട് കൊറെ തന്ന
ആ കുന്നങ്കായോ ഉണക്കുമ്പോ മറ്റെന്താ കരിക്കട്ടെ പിന്നെ മഞ്ഞള് പൂവ് ഇരുമ്പ് അങ്ങനെയൊക്കെ ഇച്ചിട്ടല്ലോ ഉണക്കുക ആഹ ഞങ്ങള് ഫസ്റ്റ് ഫസ്റ്റത്തെ പ്രാവശ്യം ഇങ്ങനെ വാങ്ങ ചെയ്ത് കായ അങ്ങന അങ്ങനെ വാങ്ങീട്ട് കായങ്ങനെ ഉണക്കി ഇങ്ങെ വാും എന്നിട്ട പടി മിക്സിയിലട്ട് പൊടും എന്നി് അത്രിച്ചി് അങ്ങനെ കൊടുായിരുന്നു പിന്നെ അത് കഴിഞ്ഞ അപ്പൊ പിന്നെ ഞങ്ങ ന്നേ വീട്ടില് കൊന്നണ്ടായ കിട്ടിണ്ടായിന്ന അപ്പൊ ആ അത് ഇങ്ങനെ ഉണക്ക്പ അമ്മങ്ങനെ അവിടു അമ്മങ്ങന പറഞ്ഞട്ടുണ്ട ഈ ഇരുമ്പ് പൂവ് അതുപല കരിക്കട്ട അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ല് പിന്നെ ചേമ്പിൻന്റെ ക മഞ്ഞള് അതൊക്കെ ഇടണം ഇട്ടിട്ട് വേണം ആ ചേനയുടെ കഷ്ണം അതൊക്കെയി ഇട്ട് ഉണക്കിയിട്ടാണ് ഉണ്ടാക്കാ അങ്ങനെ പറ--ഞ്ടന്നി
ഉം ഉം ഉം ഉം എല്ലാ ഇപ്പൊ എത്ര കുട്ടികളുണ്ട് ഇപ്പ കുട്ടികൾ എത്രണ്ണംണ്ട്
ത്രള്ളൂ
ഏ എത്ര പ്രായായി ആ ചേർത്തി ട്ടില്ലല്ലേ ചേർത്താ
ത്തിട്ടില്ല ആവണള്ളൂ നാല് വയസ്സ് ഓഗസ്റ്റിലാവ ചേർത്തിട്ടില്ല ഞാനിപ്പോ ആഹ് പിന്നെ ഒന്നുകൂടി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അവ നല്ല പ്രായത്തിനുള്ള ഒരാളില്ല പറയില്ല അങ്ങനെണ് അപ്പൊ ഒന്ന കൂടി ഉണ്ട ആായിക്കോട്ടെ വിചാർച്ച് ങ്ങട്ട് ചേർ
ഉം ചായ ടിച്ചോ
ആ ചായ കുടിച്ചിട്ട് ഞങ്ങള് പുറത്ത് പോയിണ്ടായിരുന്നേ അപ്പൊ കുടിച്ചിട്ടാ പോന്നത്
ആഹ് ഏ എന്താ വാങ്ങിക്ക കടി എന്താ വാങ്ങെ കടി വാങ്ങ്യ ചായക്ക്
വാങ്ങില്ല
ആആഹ് ആഹ് പിന്നെ മഴ ഇണ്ടോ അവിടെ
ത്ത്ന്ന്ക്കണ്ടാ വിചാരിച്ച്
ആആഹ് ശെരിയാണ് മഴ മഴ ഇണ്ട അവിടെ
ഇന്നലെ നല്ല മഴ ഉണ്ടായിർന്ന് രാത്രിയണിപ്പ മഴ പകലൊന്നുല്ല രാത്രി പൊരിഞ്ഞ മഴയെ ഉം
ആ ശരി പിന്നീ മാഴ ഉണ്ടായിരുന്നേ പിന്നെ ഒരു പത്തുമണിന് ശേഷം പിന്നെ മാഴല്ല ഉം ഇപ്പോഴക്കെ ഇപ്പോഴൊക്കെ ഒരു മൂടി പിടിച്ച് ക്ക്ണ്ട് മഴക്കാരള്ള പോലെ
അതെ ആ നിങ്ങളുടെ ഏരിയയിലൊക്കെ ഗെയിലൊക്കെ ണ്ടോ മറ്റേ ഈ ഗ്യാസിന്റെത് പോവലോ ആ പൈപ്പ് താഴ് ത്ത് കൂടെ
അത് ഏ ന്താ ണ്ഞങ്ങളെ എടുത്തൊന്നുല്ല ഞങ്ങ തിലൂടെ ന്നും ല്ല ടൗണ്ക്കെക്കാണ്ട് പോയാ ണ്ടാവും
ആ ആഞങ്ങള തിന ങ്ങനെ പോയിട്ടുണ്ടേ ആ കൊറെേ സ്ഥലങ്ങ പോയി വല്യ വല്യ കുഴിയൊക്കെ എടുത്തിടുത്തൊക്കെ ചെയ്തിണ്ടായിരുന്നതേ ആ പാടത്ത് കൂടെ പോയണത് നമ്മക്ക് അത്ര ഇതി ഇല്ലാന്നാ പറയ്ണ് അല്ലാ ആ ഭാഗത്തൊക്കെ ഇണ്ടോ ചോദിക്ക എല്ലായിടത്തും ഉണ്ട് എന്നൊക്കൊപറഞ്ഞാ ട്ന്നീ അന്ന്
ആ ഞങ്ങൾ ഈ ഞങ്ങള അടുത്ത് കൂ ഞങ്ങളെ വീടി കൂ റോഡക്കണ്ട് പക്ഷെ അതിൽ കൂടിന്നും പോണില്ല
ഇല്ല ല്ലേ
ഉം
ആ എന്താ ഉണ്ണിയാവ പാട്ടു പാട്ണ്ട ല്ലേ
ആഉണ്ണിമാവ് പാലൊടിച്ചിക്കണ്ട് പാല് ടിച്ച് കാണ്ട് പാട്ടാടാണ്
ഇഷ്ടായി തോന്ന്ണ്
ഉ പിന്നെ വീട്ടില് ചെടിയൊക്കെ ഉണ്ടോ
ആഹ് ചെടിക്കെ ഉണ്ട് അവിടെ പത്ത് മണി അതുപോലെ പിന്നെ ഈ മ റ്റേപ്ലാന്റുകൾണ്ടല്ലോമണി പ്ലാന്റ് പോ
ആ ആ ആ അതല്ല ഈ പത്തുമണിച്ചെടികള്മഴ പെയ്താ കേടരൂ ലോ
ആ കേടു വരും ചീഞ്ഞ് പോവാ ചെയ്യാ
ആഹ്
ഞാന് അയിന് കുപ്പ ഒരു കുപ്പിയിലാക്കിട്ടേ ആ കുപ്പിയില ആക്കിട്ട് തൂക്കാ ചെയ്യാ അപ്പൊ അടു ത്തകൊല്ലം കൂടി വെക്കാൻ പറ്റും ഞാൻ കഴിഞ്ഞ കൊല്ലം അങ്ങനെ കൊറെ ണ്ടാക്കിയിണ്ടായിരുന്നുന്നിട്ട് മഴ പെയ്ത്ക്കെ ചീഞ്ഞ് പോയി അപ്പൊ ഞാ കുറച്ച് ഈ പ്ലാസ്റ്റിക് കുപ്പി ണ്ടല്ലോ സെവനപ്പിന്റെക്കെ ചെറിയ പത്തിന്റെ കുപ്പി ണ്ടല്ലോ അതില് മണ് നിറച്ച് ട്ട് കൊറെ ഹോൾ ഇട്ടിട്ട് അതിന്റെ ഉള്ളള് ഇട്ടിട്ട് കുപ്പിയുടെ വായ്ഭാഗംഇങ്ങനെ നൂലോണ്ട് കെട്ടിയിട്ട് ങ്ങനെ തൂക്കിട്ടടുക്കാറന്നു മറ്റേ വീടിന്റെ ഈ ഇതിന്റെ ഹൊക്കിന്റെ മോളില്
സസൈഡന്റെ സൈഡിലേട്ടോ
സൈഡിലായിട്ട് എങ്ങനെ ഇടയ്ക്ക് നനച്ചു കൊടുക്കും അങ്ങനെ കുറ എന്നാലും വല്ലാട വളർന്നൊന്നുമില്ല കുറച്ചേ എന്തായിന്നള്ളൂ പക്ഷെ ചെറിയൊരു തണ്ടുണ്ടായാലും മതി പിറ്റ ഇലത്തേക്ക് അവലോജിച്ചിട്ട് ഞാന് അങ്ങനെച്ചതാ മ അടു തിരിഞ്ഞ അപാവശ്യം കുടിച്ചിട്ട് കുറേുണ്ടായി
ഉണ്ടായില്ലേ ആഹ അതേപഞ്ഞ ആ ആ എനിക്ക് ഭയങ്കര ഇഷ്ടടോ ചെടിനോട് എന്തൊ ഇഷ്ടണോ ആ അതേപോലെ പത്തുമണി ചെടൊക്കെ പല കളറില ഉണ്ടായിണ്ട് ഞാനൻ ഇതത് മഴണ്ട ഇട്ട് വച്ചിട്ടുണ്ട് മഴ കല്ലോടത്തോടത്ത് കന്നിട്ട് കൊറെേ ഒരാഴ്ച കൊടുമ്പോ കൊറച്ച നനച്ച കൊടുക്കും അല്ലാണ്ട് വാടൂല കാരണം മഴ വെയിലല്ലല്ലോ ഇപ്പൊ മഴയല്ലേ അപ്പൊ ഒരാഴ്ചയിലൊക്ക് ആഹ് പോ ഇന്നട്ട ന വിരിഞ്ഞുകൊണ്ടിരിക്കണ്ടേ പോള് എന്ത് വിരിച്ചിലാണ് പോള് ഉ കാണാൻ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് പൂക്കൾ കണ്ടാല്. ആ റോസ് മ കുഞ്ഞ വെള്ള, പിന്നെ, പീച്ച് ഹ് കളർ ഓറഞ്ച്.
അതെ അതിങ്ങനെ അങ്ങനെയൊക്കെ ആ രണ്ട് പൂക്കൾ തമ്മില് വേറെ ഡിഫറന്റ് കളർ ആയിട്ടുള്ള പൂക്കൾ പൂക്കളൾ ഇണ്ടല്ലോ? അത്ങ്ങനെപ്പം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരച്ചു കൊടുാൽ മതി അപ്പോ ഇപ്പൊ വെള്ളീം ചോപ്പാണ് വെച്ച് ഒരച്ച വെച്ചെങ്കില് വെള്ളിയം ചോപ്പ ഇപ്പോ മിക്സ്ഡ് ആയിട്ടുള്ളൂക്കൾ ഉണ്ടാവും.
അങ്ങനെഇണ്ട്ലെ?
ഞാനങ്ങനെ ചെയ്തു നോക്കീ ട്ടിണ്ടായിനിം. ആ പരാഗണം നടത്തന്നൊക്കെ പറയൂലെ അങ്ങനത്തെ ഒരു ഇതാണ് അത് ആ അങ്ങനെ കൊറേ ഇണ്ടായിണ്ട് ഇ വിടെ ഇങ്ങനെ ഇടല് ഇടല് ഇങ്ങനെ കൊറെ പൂക്കളായിട്ട്. പിന്നെ റെഡും പിന്നെ റോസില്ലേ? അതും കൂടിയിട്ട് ഇങ്ങനെ ഒരച്ച് ഞ്ഞാ ഒരു വൈ ലെറ്റ്‌ല്ലൊരു ഒരു പിങ്ക് കളർ ഒക്കെ നല്ലൊരു ഡാർക്ക് പിങ്ക് കളർ ആയിട്ടുള്ള ഒരു പൂവ് ഇണ്ടാവും.
തെന്നെ അപ്പോ പിന്നെ അയിമന്ന് ചെടി പൂവൊക്കെ പിന്നെ അങ്ങത്തെ കളറേന്നെ ആവും.
അല്ല ഒക്കെ അങ്ങനെ ഇണ്ടാവില്ല്യ.
ഇല്ലല്ലേ ആ ആ ആ് ആ അതൊരു രണ്ട് പൂക്കൾ വിരിഞ്ഞു നിക്ക് ല്ലേ
ആ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞിട്ട് ഇങ്ങനെ അയിന്റെ ഒരു പൂമ്പൊടി ഇ ണ്ടാവും. അതി്ന്റെ ഉള്ളിലായിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഒരച്ച് കൊടുക്കണം.
ആഹ ആഹ ഉണ്ടാവും ഉണ്ടാവും അങ്ങനെത്തന്നെ പ്പി ആൾക്കാര് വിളിക്കണൊക്കെ പലേ വിളിക്കണ്ടല്ലോ ഇപ്പൊ പലേ ഇരുവത്തഞ്ച് ഓൺലൈനിൽ തന്നെ ഇരുപത്തഞ്ചായിറ്റം കള കളർ പത്തുമണിന്നൊക്കെ പറഞ്ഞാണ്ട് പരസ്യം വെർണാണ.
ആ ബെഡിങ് ചെയ്യും ചെയ്യാ അവര് അങ്ങനെ ചെയ്താലും ഉണ്ടാവും. പല കളറായിട്ട് അല്ലാണ്ട് എങ്ങനെ ചീ യ്താലും ഉണ്ടാവും. ഞാൻ അങ്ങനെ ഓരോന്നൊക്കെ പരീക്ഷിച്ച് നോക്കും വീഡിയോസൊക്കെങ്ങനെ കണ്ടിട്ടേയ് ഒ ക്കെ നോക്കും. ആ ചെലപ്പോ ശരിയാവും ചെലപ്പോ ശരിയാവില്ല വർ
ആ ഹ് റോ റോഡിന്റെ ബക്കത്തൊക്കെ ആ റോസ്കോമ്പ് ഉണ്ടോ അങ്ങനെ?
ആ റോസ് കൊമ്പ് അങ്ങനെ ബെഡിങ്ങും ഗ്രാഫ് ന്നൊക്കെ ചെയ്യല്ലോ തണ്ട് വെട്ടിയിട്ട് തോല് കളഞ്ഞിട്ട് ഒരു വേറൊരു കളറിന്റെ തണ്ട് കൂട്ടി വെച്ചിട്ട് സെല്ലോട്ടേപ്പോണ്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ആ വെള്ളം കട
ആ നീ പരീക്ഷിച്ചിട്ട് റോസണോ ശരിയായോ?
ഏ റോസിനെ ഞാൻ പരീ പരീക്ഷിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ ചെയ്യും പറയാ അ പണ്ട് ഞാൻ ചെയ്ത് നോക്കിണ്ടായിരുന്നൂട്ടോ പക്ഷെ അത് അ തണ്ടെന്നേ അത്ര വല്ല്യ സുഖല്യ ണ്ടണ്ടാർന്ന് തോന്ന്ണ് പണ്ട് നമ്മള്. യിപ്പി ഈ പഠിക്കുന്ന കാലത്ത് അങ്ങെനെ നമ്മളോട് സ്കൂൾന്നങ്ങനെ ചെയ്യൻ പറയാലോ ബെഡിംഗ് ഗ്രാഫറ്റിങ് ഒക്കെ പഠിക്കുമ്പോ അതങ്ങെ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റോസ് ക്കൊന്ന് ചെയ്തൊരു ചെറിയ ഓർമുണ്ട് പക്ഷെ തണ്ട് അയിന്റെ ആ തോല് മാത്രം ചെർതായി ചെത്താൻ മാത്രേ തോന്ന്ണ്ട്.
ആ ആ. ആ അതെ അതെ അല്ല ഇവിടെ ഇി ക്ക ഇവിടെ രണ്ട് ദിവസം മുമ്പ് റോസ് കളറ് സ്സ് ഓറഞ്ച് കളർ റോസ് പിന്നെ ഒന്നും കൂടി ഡാർക്ക് റോസ് റോസ് കുഞ്ഞുങ്ങൾ വി രിഞ്ഞ പാട് നല്ല രസം ഞാൻ ഇന്റെ ന്നാ അത് മഴേയ്ത് പൂ അതും തിണ്ടിന്റെ ചട്ടിയിലാക്കിയിട്ട് തിണ്ടിന്റെ അരുവിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് മഴ മൂറ്റത്ത് ഇങ്ങനെ തിണ്ടമ്മലൊക്കെ ഇങ്ങനെ ടൈല് ഇട്ട്ക്ക്ണ് അപ്പോ അ നല്ല വൃതീല് പുതിയ ചട്ടി മടില് ഇത് വിരിച്ചിട്ടൊക്കെ വള്ളം നനക്കും മണ്ണ് അടിക്ക് പോിച്ചിട്ട അടിപൊളിയിൽ ചെയ്തിട്ടുണ്ട്. ആ റോസിന്ന് നമ്മള് മുട്ടത്തോട് ചായപ്പൊടി ചണ്ടി പയ തോലെക്ക്ടും പറഞ്ഞേക്ക മം അഒ ക്കെ ഇട്ടാൽ നല്ല വളര് ഇപ്പോ കൊട്ന്നിട്ട് ഒരാഴ്ച്ച ആയിട്ടുള്ളൂ.
ആ ആഹ അതെ മാമൂട്ടത്തോടത്ത് ഞാൻ അലം പൂവുണ്ടാവന്ന് തോന്നുന്നു ആഹ ഞാനേ അങ്ങനെരു മള്ള് ചെടിണ്ട അപ്പൊ അത്ങ്ങനെ പൂ പിരിഞ്ഞാടന്ന തന്നെ ഇല്ല അപ്പൊ ഞാൻ യു ട്യൂബിൽ നോക്കിയപ്പോ പൂവിടാൻ പറ്റി എന്താ ഉള്ള നോക്കിയപ്പോ അതി മുട്ടത്തോട്
ആഹ
പൊടിച്ചിട്ടാന്നാ പറഞ്ഞത് എന്നിട്ട് ഞാൻ പൊടിചിട്ടപ്പോൾ മുള്ള് ചെടിയിൽ ഉണ്ടായിട്ട പൂ റോസ് പൂക്കൾ ഇങ്ങെ കുറെേ ഉണ്ടായിണ്ടായി പിന്നെപ്പൊ മഴ പെയ്ട്ടാത പിന്നെയും പോയി ആ അലർജിയുടെ നല്ല തുമ്മ
പിന്നെ അമ്മക്കൂടെ
അമ്മ ത അവിടെ പണിയെടുക്ക എ ഇങ്ങനെ ഈ രാവിലെ ഒക്കെ എണീറ്റിട്ടേ ഇങ്ങനെ വെള്ളം നമ്മള് മുഖക്ക കഴുക്കാൻ വേണ്ടി വെള്ളം എടുക്കൂലോ അങ്ങനെ വെള്ളം കയ്യില ആയി കഴിഞ്ഞൽ അപ്പൊ തുമ്മും അതെന്താവും ഞാൻപ്പ ഇവിടെങ്ങനെ ടൈലിന്റെ മുകളിന്ന് കൊറച്ച നേരം കൈ വെച്ചിരുന്നത് അപ്പ തണവ് കയറിയത് അപ്പള തുമ്മണ് അങ്ങനെയൊക്കെ ഒരു അലർജിയ ആയിരുന്നു ആർക്കുംല്ലാത്ത അലർജിയ ഒക്കെ ആ എന്നാള എന്നോട് പറഞ്ഞു ആരട്ടെ ഹോമിയോ ഡോക്ടറെ എന്ന ഒന്ന് കാണിച്ച് നോക്കാം
ആ ഇംഗ്ലീഷ് ഇംഗ്ലീഷന്മാരുന്ന് അങ്ങനെ കുടിക്കാൻ പാടില്ല അലർജിക്ക്ന്ന് പറഞ് കേ ക്ക
ആഹ പിന്നെ അലർജിന്ന് അങ്ങനെ കൂടുതലായിയിക്കഴിഞ്ഞാ പ്രശ്നണ ആസ്മിയും അതുപോലെ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവുള്ളി
ആഹ
തൊമി തൊമിട്ട് അങ്ങനെ അവിടെ അമ്മായിക്കൊക്ക ഉണ്ടായിട്ട് അവര് പറഞ്ഞു അത വലിക്ക സാധനംണ്ടല്ലോ എന്തായ പറയാ ഇൻഹേലറോ ആഹ അതൊക്കെ വെക്കേണ്ടരും ശ്വാസംമട്ടലൊക്കെ ഉണ്ടാവും
ആഹ അതെ
അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ
ആഹ ആ രാത്രി അതല്ലടോ രാത്രി ചപ്പാത്തി കഴിക്കല
അല്ലല്ല ചോറനെ കഴിക്കുക
ആഹ വീട്ടിലെല്ലാരും ചോറിന്നഴരിക്കൂലേ ആ ഏ
അതൊണ്ട് ചപ്പാത്തിയൊന്നും കഴില്ല ചപ്പാത്തി ചെഞ്ഞും ഇങ്ങടെ കൊറയും പറഞ്ഞില്ലേ അല്ല എന്നാലും അത്യാവശ്യണ്ട്
ആഹ ആഹ് ആഹ ആ ഓക്കെ ഓക്കേടാ ശരി
ഉ